ഹലോ ഹലോ ആഹ് കേൾക്ക്ണ് ണ്ട് ആ കെൾ ആ കേൾക്ക്ണ് ണ്ട് കുട്ടി എന്തൊക്കെ പാട് സുഖല്ലേ സുഖല്ലേ
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു എന്തൊക്കെഅവിട്തൊക്കെ വിശേഷം
ഇവിടെതാ സുഖാണ് കൊഴപ്പൊന്നില്ല ഇങ്ങനെ പോണ്
ആ ആ ഫുഡൊക്കെ കഴിച്ചോ?
കഴിച്ചു കഴിച്ചു
ആഹ് ഞാനിപ്പോ കഴിച്ചിട്ട് ഇങ്ങട് വരിയാ റൂമിലോട്ട്
ആഹ്
എന്താ സ്പെഷ്യൽ ആയിട്ടൊന്നൂല്ല എന്താ ഇതെ നത്തോലി കറിയുണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി പ പ്പടം ചോറ് അങ്ങനെ എന്തായിരുന്നവ്ടെ
കുമ്പളങ്ങക്കറി മത്തി പൊരിച്ചത് പഴറുപ്പേരി
ആ ആ അത്ശെരി
ആ ആ മക്കള് സ്കൂള് പൊയ്ക്ക്ണ് ഒരാള് ഒറങ്ങ്ണ്ട് ചെറുത്ണ്ട് ഒന്നര വയസ്സായിത് അത് ഒറ ങ്ങണ്ട് രണ്ട് മക്ക ക്കള് സ്കൂള് പോയ്ക്ക്ണ്
ആ എത്രേലാ പഠിക്കുന്നെ?
ഒരാള് എന്താണ് രണ്ടാക്ലാസില് ഒരാള് ഒമ്പതാക്ലാസില്
അതെ ഉം ഉം അയ് ശരി. ഇനി എന്താ ബസ്സിലാണോ പോവാറുള്ളത്? ആ കേൾക്കുന്നുണ്ട്.
ആ ബസ്സിലാ സ്കൂൾ ബസ്സിലാണ് വീടിന്റെ അടുത്ത് ആഹ് കൂടെ റോഡൊക്കെ പോവുണ്ട്. അപ്പോ ബസ് സ് വീടിന്റടുത്തു വന്ന് നിക്കും.
ആ ആ ആ അയിശേരി അങ്ങനെല്ലേ
ആ
നിക്ക് രണ്ടാള് വല്യ മോളിപ്പോ നാലിലാണ് ചെറിയ മോളി പ്പോ അംഗനവാടീല് രണ്ട് പേര
ആ ആ ആ ആ വീട്ടിലെല്ലാരുല്ല്യെ അവ്ടെ ല്ലാരൂല്ല്യേ
ആ ഇണ്ട് ഇവിടെല്ലാരുണ്ട്
ഉം എന്താ ആ എന്താ പാട് ചെടിയോടെക്കെ ഇഷ്ടാണോ കൃഷിയൊക്കെ
ചെടിനോ ഇല്ല ഞാന് സത്യം പറഞ്ഞാ ചെയ്യൂല എനിക്കിഷ്ടാണ് ഇണ്ടായിട്ട് കാണ്ണേ ഇഷ്ടാണ് പക്ഷെ ഞാന് ഒന്നാമത് ഞാൻ ചെയ്താലിതുവരെ ഒന്നുണ്ടായിട്ടില്ല അപ്പൊ പിന്നെ അതുമെക്കുള്ള ഇൻട്രെസ്റ്റ് അങ്ങട്പോയി
ആ വൈകു ആ ഇവട ചെടികളിണ്ട് നല്ലോ ല്ലോണം പിന്നെ കൃഷി ചെയ്യാനുള്ള സ്ഥലോന്നുല്ല്യ എടുത്ത ത്ത് വീടാളൊക്കായ കാരണേയ് ആ കൃഷി ഞാൻ പപ്പായ, മുരിങ്ങ ചേമ്പ്, ചേന അങ്ങന ക്കണ്ട് അല്ലാതെ ഞ്ഞം മ്മള് കൃഷീച്ച്ട്ട് തക്കാളി, പ അങ്ങ തൊന്നും ചെയ്യണില്ല.
നിങ്ങളെന്നെ ചെയ്യുന്നതാണോ തൊക്കെ?
അതല്ലാ ആ ഇത് പറമ്പില് ങ്ങനെ ണ്ടാവ്ണതാണ് വെർത്
ആ ആ അയ്ശരി അങ്ങനെ ണ്ടാവ്ണത് ല്ലേ
ആ ആ ആ ചെ ചെടി ചെടി ഞണ്ടാക്കും ഇൻക്ക് ചെടി നല്ല ഇഷ്ട്ടാണ്.
ക്ക് ചെടിങ്ങനെ കാണാനിഷ്ട്ടാണ് അത് എല്ലാചെടികളൊന്നൂല്ല ചെല ചെടികളൊക്കെ ഇൻക്കെന്തോ ഐമക്ക് കോരിന്ട്രെസ്റ്റില്ല
വൈക്കുന്നേരങ്ങളിലെങ്ങനത്താ സ്പെഷ്യലൊക്കെണ്ടാക്കോ? പ്പോ ചായക്കടീക്കൊ ക്കെ
ആഹ് വൈകുന്നേരങ്ങളിലിങ്ങനെ അധികദിവസം ബേക്കറിന്നെ ആയിരിക്കും പിന്നെ ചെല ദിവസങ്ങളിൽ നമ്മള് പൊരിക്കടികളൊക്കെണ്ടാക്കാ റ്ണ്ട്.
മ് മ്
ഇവടെ ബേക്കറി നിർബന്ധാണ് മക്കൾക്ക് ആ അതെ അതെ ഇനിപ്പോ ചെറ്യേ മോളൊക്കെ അംഗവാടി വിട്ട് വന്നാ തന്നെ തിന്നാനെന്താ ഇള്ളേന്നാ ചോയ്ക്കെന്നേ അപ്പ നമ്മള് ചോറൊന്നും കൊട്ത്ത്ട്ട് കാര്യല്ല അവര്ക്ക് ബെ ക്കറി എന്തേലും കിട്ടാം വേണ്ടീട്ട്
ആഹ് ഹസ്ബന്റ് നാട്ടില്ണ്ടായിരിക്കുലെ
നാട്ടിലെന്നേണ് അവിടെ നിങ്ങള് എങ്ങനെ വീട്ടില് വേറെന്തേ ക്കെണ്ട്
ഇവടെ ഞാൻ മാത്രള്ളൂ ഞാനൂന്റെ മക്കളും മാത്ര ഹസ്ബന്റും സ്വന്തായിട്ട് വീടാണ്. ആഹ് ആഹ് മ് പിന്നെ ന്തേലും സൈടായിട്ട് വർക്ക്‌ ചെയ്ണ്ണ്ണ്ടോ? ജോലി
ഇല്ല ഞാൻ ഓൺലൈനായിട്ടോര് വർക്ക്‌ ചെയ്യ്ന്ന്ണ്ട് മെട്രായിട്ട് വർക്കീയ്യ്ന്ന്ണ്ട്
ആഹ് ആഹ് ആഹ് പിന്നെ വീടിന്റെ എര്തന്നെണോ സ്കൂളും മദ്രാസൊക്കെ സ്കൂൾ ഒക്കെ വീടിനടുത്ത് തന്നെയാണോ
ആ അടുത്തുന്ന് വച്ചാല് രാവ രാവിലെ ഓട്ടയ്ക്കാ പോവാ മദ്രസ ഓട്ട പിന്നെ മദ്രസിന്റെ അടുത്ത് തന്നെ സ്കൂൾ അപ്പോ ഫുഡ് കൊണ്ടിട്ടാ പോവാ, ദോശക്ക് ക്കെ കൊണ്ടുപോകും എന്നിട്ട് അവിടുന്നങ് നേരിട്ട് അങ്ങട് സ്കൂളിലേക്ക് പോകും സ്കൂളിലേക്ക് പോകും പിന്നെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ണ്ട് പക്ഷേ രാവിലെ തൊട്ട അവര് പോവു തിരിച്ചുവരുമ്പോൾ അവരും നടന്നിട്ടാ വരിക രണ്ടു മദ്രസയിൽ സ്കൂൾ ക്കടത്തായതുകൊണ്ടേ ആ ആ
ഉം വൈകുന്നേരങ്ങളിൽ ബീച്ചിക്കക്ക പോകാറുണ്ടോ
ഇപ്പോൾ സത്യം പറഞ്ഞാൽ കു റെ ആയി പോയിട്ട് ഇല്ലില്ല നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് പോകണം ഒരുഒന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഉം ഉം അത് അഅതെഅതെ ബുദ്ധിമുട്ടാണ് പിന്നെസത്യം പറഞ്ഞ് ഞാൻപറഞ്ഞല്ലോ ഇപ്പോൾ കുറെയായി
ആ ആ അതായത് സ്കൂൾ വെക്കേഷന്
ആ സ്കൂൾ വെക്കേഷന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ക്ഷേ ഇപ്പോൾ സ്കൂൾ വെ ക്കേഷനന്ന പറഞ്ഞാല് നമ്മുടെ വരുന്നതിനു മുന്നേയിട്ടാ പെരുന്നാൾ ച അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നൊന്നും അടുത്ത എവിടെക്കെങ്കിലും ഒക്കെ ഇവനി ആയിട്ട് ചായകുടിക്കാൻ അങ്ങനെയൊക്കെ പോവ
ഉം ഉം പിന്നെ എന്താണ് വേറെ അല്ല റിസോർട്ട് ചിലരൊക്കെ വെക്കേഷന് വയനാട് ഒക്കെപോയി ഞങ്ങൾ വയനാട് പോയി റിസോർട്ട് എടുത്ത് രണ്ടുദിവസം നിന്ന്
പ്ലാൻ ചെയ്തു ഞങ്ങൾ അത് പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്തു ഒരു പ്രാവശ്യം പോകുന്നിടത്ത് എത്തി പിന്നെ ഇതിൽ ഒരാൾക്ക് കുട്ടിക്ക് സുഖോല്ല തായപ്പം വീണ്ടെതടുത്ത് നിന്നും വീണ്ടും പോകാന്ന് പറഞ്ഞപ്പ സ്കൂൾ തുറന്ന ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ണ്ടായിരുന്നുന്നിട്ടുണ്ടായിരുന്നു ഇപ്പടെ അറിയില്ല
ഉം ഉം ഉം ഉം ഉം ഉം അല്ല പിന്നെ കല്യാണം കഴിച്ച വീട് സ്വന്തം വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കുമ്പോ പോ അങ്ങട്ട് പൊക്കൊക്കെ ഉണ്ടോ
പോവുക്കെണ്ട് അത്യാവിശ്യം ദൂരെക്കൊണ്ട് നമ്മളെ മദ്രസ സ്- സ്‌കൂളൊക്കെ ഒഴിവുള്ള ടൈമിലൊക്കെ പോയി പോരുന്നല്ലാത്ത- അ പിന്നെ അങ്ങനെ പോവാൻ ഇപ്പോ മദ്രസെ സ്കൂളും ഉണ്ടാവുമ്പോ അങ്ങനെ പോവാ കഴിയിലാല്ലോ
അ ശരിയാണ് ശരിയാണ് മ്മ് അവര് ഇങ്ങട്ട് വിട്ടെരൊ
അ വരാറ്- ഞാനിപ്പംന്നലെ വീട്ടിപോയി വന്നു അവര് ഇങ്ങോട്ട് ഇടക്കൊക്കെ വരും
മ്മ് മഴണ്ടെടി അവിടെ അവിടെ മഴൻ്റെ മഴ ഉണ്ടോ?
വന്ന്ക്ക്ണ്ട് ഇപ്പോ ചെയ്യും നല്ല ഇര്ണ്ട് നി-
അതെ ആ..... പിന്നെ കുട്ടിനെ അങ്കണവാടി-
അ വിളിക്കാന്നൊക്കെ ടൈം ആയിട്ട്ണ്ട് ഇനിപ്പം അതാണെ നമ്മളിപ്പോ- പാടത്തിലൂടെ പോണം ഇവിടെടു- ത്തെന്നെണ് പക്ഷേ ഒരു പാടം ക്രോസെയ്യാണ്ട് ന്ന് ട്ട് നന്നായിട്ട് ചളീം അവിട്ക്കൊന്നണ്ട് പോയി പോരാൻ കയ്യൂല്ല മക്കളെ കൊണ്ട് ട്ട്ട്ടൊക്കെ പോരണം നല്ല മുദ്ധിമുട്ട ട്ട
ആ പിന്നെ അങ്കലവാടികൊണ്ടോയി ട്ട് ശീലാക്കിട്ട്ല്ലെങ്കില് ഓല്ക്ക് സ്‌കൂള്ക്ക് പോവാൻ മടിയാവും
ആ ത് പഷേ ഇവക്ക് നല്ല ഇൻഡ്രസ്‌റ്റായിരുന്നു ട്ടോ പോവാന് നല്ല ഇഷ്‌ടത്തോടെ പോയത് ഇന്നലേം ഇന്നും ആയിട്ട് ഞാൻ പോരുമ്പോ മൊഗൊക്കൊന്ന് വാടി സങ്കടപെട്ട് നിക്ക്ന്ന്ണ്ട് അല്ലെങ്കില് ഇത് വെരെ അവള് കരഞ്ഞിട്ടൊന്നുല്ല ഫസ്‌റ്റായിട്ട് ആക്കിന്നന്നും ഒരു പ്രശ്‌ന നവും ണ്ടായിരുന്നില്ല ഫസ്‌റ്റായിട്ടാക്ക്യന്ന് ഞാൻ കൊർച്ച് ച്ച് കരഞ്ഞുന്നല്ലാത്തെ അവൾക്കൊരു പ്രശ്‌നൊണ്ടായിരുന്നില്ല
ആ ആ പിന്നെ അതങ്ങൻത്തെന്നെണ് അതിപ്പം അ അതങ്ങൻത്തെന്നെ ൻ്റെ മോനും അങ്ങൻത്തെന്നെ അങ്കൽവാടി പോവുമ്പോ ഓന്ക്ക് ഭയങ്കര ഇൻഡ്രസ്റ്റ്ല പോയത് പിന്നെ ഒര് ഒരാഴ്ച്ചേറ്റം കയ്ഞ്ഞെന്റെ പിന്നെതൊടങ്ങി കരച്ച് ല് എന്താ അതെന്താ അവ്ട് ത്ത അവസ്ഥ എന്താ പ്പൊ പട്ച്ച് ല്ലാ ഈ ഇമ്മാനെ ഇട്ട് പോവാ ആഹ് മറ്റത് കളിക്കണ സാധനങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞാ മക്കൾക്ക്
ആഹ് അവരീ കളിക്ക്ണ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് കാര്യായിട്ട് അവിടെ നിക്കുന്നത് തന്നെ.
ഉം ഉം അങ്ങനെയൊക്കെ ല്ലേ? പിന്നെ എന്താണ് അവിടെ അമ്മായിയമ്മയും അമ്മോഷ് നും ഒക്കെ വീട്ടില് ഇള്ളോരന്നല്ലേ എല്ലാരും കൂടി എതളച്ച്യേളൊക്കെ ണ്ടോ?
ആഹ് ഇല്ല എളച്ചൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട്ണ്ട് ആളെ കൊണ്ട് വന്നിട്ടില്ല. ആഹ് പിന്നെ ആഹ് ഉമ്മിം ഉപ്പിം ണ്ട്. ഞാന് ഹസ്ബൻഡ് കുട്ടികള് അതാണ്. ആഹ് കല്യാണം അടുത്ത്ണ്ട് ന്ന് വ ച്ചാ ഓൻ വന്നിട്ടില്ല വന്നേനെ ശേ ഇണ്ടാവൊള്ളു. ഇൻശാ അല്ലാഹ് അയിന് മുന്ന് നമ്മള് ഏഹ് താമസം മാറാന്ന് വിചാരിക്ന്നുണ്ട് അപ്പഴേക്കും ഒക്കെ എടുക്കണം ഡ്രസ്സ് ഒ
ആഹ് വീട് പണി ഇണ്ടേരിക്കൂലേ?
ആഹ് ആഹ്. വീട് പണിണ്ട് ഇപ്പൊ. അ ആഹ് അടുത്താണോന്ന് ചോദിച്ച നമ്മടെ തന്നെയാണ് പക്ഷേ കുറച്ച് ഒന്ന് പോകണം. അതായത് ക കാണൂല കുറച്ചൊന്നു നടക്കാനുണ്ട് അങ്ങനെയൊന്നുല്ല നമ്മള് ആഹ് ഒരു ഫ്ലോറെ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോർ മാത്രേയുള്ളൂ.
ആഹ് ആഹ്. ആഹ് ഹസ്ബൻഡിന് എന്താ വർക്ക് വർക്ക് എന്താണ് ഹസ്ബൻഡിന് ആഹ് ആഹ് ആഹ്.
അതെയോ
ഉം ഉം പിന്നെ പിന്നെന്തൊക്കെ?
പിന്നെന്താ ഇങ്ങനെ പോണ് നിങ്ങളവിടെ താമസം മാറിയോ? ഇപ്പം കൊറേയായിട്ടുണ്ടാവും ല്ലേ?
ആഹ് ഞങ്ങളിവിടെ ആഹ് അഞ്ച് വർഷായി മാറീട്ട് ഉം ഉം. പിന്നെ എട അടുത്തടുത്താണ് വീട് ഇളച്ചമ്മാരെ വീട് അടുത് തുണ്ട് പിന്നെ തറവാട് വീട് അടുത്താണ്. അമ്മായിയമ്മ മരിച്ചിക്കണ് അമ്മായിയമ്മ ഇല്ല അമ്മോഷൻക്കാ ഇണ്ട് അമ്മായിയമ്മ അന്നു കൊറോണ വന്ന കൊറോണ വന്ന ടൈമ് മരിച് ച്ചാണ്.
അതെ ഓ ഓ.
ആഹ് ചെറുപ്പ അധികം പ്രായൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മാക് അൻപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അപ്പൾത്തേക്കും ഉമ്മ മരിച്ച്
ആ ആ കൊറോണ ബാധിച്ചതായിരിക്കുലെ
മരിച്ചേ അന്നാ കൊറോണയിലൊരുപാട് ആൾക്കാര് മരിച്ചക്കണല്ലോ
ആ അന്നും കൊറെ മരണങ്ങളുണ്ടായിരുന്നല്ലോ
മ്മ് മ്മ് ഇപ്പ ഈ വണ്ടിപ്പ് എന്തോരു വൈറസ് എറങ്ങീക്കണാലോ
ആ ഷിഗല്ല വയറസ് എങ്ങാനും എറങ്ങീണ് പറയണ കേട്ട് ഇന്നലെ ലേ രണ്ടു കുട്ടികളെങ്ങാനും മരിച്ചുന്നൊക്കെ പറയുന്ന കേട്ടു
ഇത് ഇൻസ്റ്റേല് പറയുന്നൊക്കെ കണ്ടീന്
ആ അതെ അതെ ഞാനിപ്പിന്നലെ വീട്ടി പോയി അപ്പനിയത്തിങ്ങനെ പറയുന്ന കേട്ട് രണ്ട് കുട്ടികള് മരിച്ച് അവളിങ്ങനെ പഠിപ്പിക്കുന്നണ്ടേ. ടീച്ചറാണ് അപ്പൊ അവളുടെ ആ ഇപ്പ അവടെ അതിന്റെ കൊറച്ചപ്പുറത്തായിട്ടാണ്. പിന്നെ അതുപോലെ അവിടെടുത്തുള്ളൊരു കുട്ടിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന ഒക്കെ പറയുന്നെ കേട്ടു. അപ്പൊരു പേടി. ചെറിയ മക്കളല്ലേ.
ആ ആ ബിരിയാണി മന്തി അങ്ങനത്തെ ഫുഡോക്കെ ഇണ്ടാക്കുവോ.
ആ ആ ഇണ്ടാക്കാറുണ്ട്.
മ്മ് ആ വീട്ന്ന് വീട്ട്ക്ക് കുലിക്കരൻ പോയിട്ടാ രാവിലെ പോയിട്ട് വൈന്നേരം വരയ്ക്കാരം ലേ. അ
അല്ല ഞാൻ പോയാ നിക്കും പോയാ നിക്കാതെ പോന്നാ നമ്മളിപ്പോ ഒരു ദിവസം നി ഇന്ന് പോന്നാത്തന്നെ നമുക്ക് സങ്കടാണ് കൊറേ ദിവസം കിട്ടാഞ്ഞാലെ ഏടങ്ങാറാണല്ലോ ഞാന് ഇന്നലെയിപ്പ പോയി ഇന്നലെപ്പന്റെ കണ്ണിനൊരു ഓപ്പറേഷൻ കയിഞ്ഞിരുന്നു. അപ്പ അങ്ങനെ പോയി പോന്നതാണ് ഇനിയിപ്പോ കഴിവ്ള്ള ദിവസം ഒരു ദിവസൊക്കെ കിട്ടാറൊള്ളൂ ചിവിടെ ചെലപ്പോ മദ്രസ ഞായറാഴ്ച എടുക്കൂല അതെ ഇപ്പ ഞായറാഴ്ച ചെലദിവസം മദ്രസ്- ച്ചഎടുക്കൂല അങ്ങനെയാണെങ്കി ശനിയാഴ്ച മദ്രസെ വിട്ടിട്ട് അങ്ങനെ പോവാറ്ണ്ട്.
ആഹ് ആ ആ
ശരീട്ടോ
ഓക്കെ ശരിട്ടോ ടാ